ഹ ഹലോ ആ ക്ലിയർ ആണ്
എന്തൊക്കെയ വിശേഷം വാലൈ മുസ്സലാം
എന്തൊക്കെയ
ചായടി ഒക്കെ കഴിഞ്ഞോ
അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇല്ല നോമ്പാണ് മക്കൾക്ക് ഉണ്ടാക്കുന്നൊള്ളു
ഏഹ് ഇവിടെ കാലത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു ഇഞ് ഉച്ചക്കത്തിന് നോക്കീറ്റ് വേണം
ഏഹ് ഞാന് അത്തായം കഴിച്ചിട്ട് നിസ്ക്കാരം ഓത്തൊക്കെ കഴിഞ് അവിടെ കെടന്നക്ക പിന്നെ ഒരാക്കെ ഇന്ന് മദ്രസൊള്ളു ഒരാക്ക് മദ്രസില്ല ഇല്ലാ അപ്പങ്ങനെ കാലി ചായ കൊടുത്ത്ങ്ങാണ്ട് അങ്ങനേണ് പറഞ്ഞയച്ചു
ആഹ് അത് ശെരി
ഓനും പോയി അപ്പൊ ഞാനവിടെ കെടന്നു.
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഞാന് അവിടെ കെടന്നപ്പളും നേരം വെയ്കി നേ നേരത്തെ എറങ്ങി നേരത്തെ പണിയാളൊക്കെ കഴിയും
ആഹ്
നേർത്തെ അടുകളീക്ക് എറങ്ങണം ഇല്ല ഇല്ല മഴല്ല ഇന്നില്ല അവിടൊക്കെ എങ്ങനെ
ഇവിടെ ഇന്ന് മഴയില്ല ചെ രാവിലെ ഇങ്ങനെ ചെറിയൊരു മഞ് മൂടിയ മാതിരി മഞ്ഞുകാല ത്ത്ണ്ടാവണെ ഒരു പൊക പോലെക്കെ ഇണ്ടാവുമല്ലോ
ഉം ഇവിടെ അങ്ങത്തെ കൊഴപ്പൊന്നുല്ല മ മഞ്ഞൊന്നുല്ല മഞ്ഞിന്റെ പ്രശ്നങ്ങളൊന്നുല്ല അവിടെക്കൊന്ന് തേങ്ങാ ചെരകൽ പുട്ട് ഇണ്ടാക്കാന്
ആഹ്
തേങ്ങാ ചെരകിക്കൊണ്ടിരിക്ക് ഇന്ന് പുട്ടാണ്. കടലല്ല ഇന്ന് പുട്ടും പഴേം.
ആഹ്, ഇവടിം പുട്ടും പഴാണ് കുട്ട്യാൾക്ക് കൂട്തല്ഷ്ടം പഴത്തി കറീനെക്കായിം.
ഉം, കറിനെക്കായിറ്റു ഇഷ്ടം അത് തന്നെണ് അപ്പൊ പിന്നെ അതാണ് ചെയ്യാം പഴണ്ടാവുമ്പളാണ് വേഗം അതിന് ന്ന്ക്കാ പിന്നെ ഇൻക്കും ഉമ്മാ ക്കും നോമ്പാണ് പിന്നെ വര്ക്ക് കുട്ട്യേക്ക് രണ്ടാക്കുല്ലേ പിന്നെ ന്നലെ ആ നോമ്പർക്കാം കൊട്ന്ന പൊറാട്ടണ്ട്. ഒന്ന് ബാക്കി, അതാര്ക്കെങ്കിലൊക്ക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്ങ്ങാണ്ട് ബാക്കിക്ക് പുട്ടും
എന്റെ മോൾക്ക് പുട്ടും പഴം ഭയങ്കര ഇഷ് ട്ടാണ് മൂന്ന് നേരം കൊടുത്താലും വേഗത്തിലവള് കയ്ക്കും.
ആഹ് പുട്ടും പഴാവുംമ്പലെ.
ആഹ്. അതല്ലെങ്കി അവള് കട്ടൻ ചായ ഒയ്ച്ചിട്ട് അങ്ങനെ ന്നൻച്ച് കയ്ക്കാറാണ് കറി അധികം യൂസിയ്യൂലാ പു
ഇവടെ കറി ന്നമ്മടേ പച്ചക്കടലണ്ടല്ലോ. പച്ചക്കടലേണ് കറിയെങ്കില് ആഹ് നല്ല തേങ്ങാപ്പാല് ഒ ഒഴിച്ചിട്ട് പച്ചക്കടല കറി ണ്ടാക്കിയതാണെങ്കില് കയ്
ഉം.
ന്നമ്മള ആ ചു ചുവന്ന കടലണ്ടല്ലോ?
ആഹ്.
ചുവന്ന കടലേണെങ്കില് പണിയാണ് കയ്ക്കാം പണിയാണ്.
ഏഹ്.
അപ്പൊ ഓഹ് അട് പോവൂല അതേമാരി ഞാം പഴണ്ടാവുംമ്പളെ അതിന് ന്ന്ക്കാറൊള്ളു. അപ്പൊ ന്റെ വീട്ടില് മിഞാന്ന് ഞാൻ പോയപ്പോ ഇവ്ട്ന്ന് മ്മ കൊർച്ച് പഴം തന്നീന്നു. ആഹ് അപ്പ ഈ എടക്ക്ന്നാള് കാറ്റും ഇതൊക്കണ്ടായിലെ അപ്പൊ അതിന് വീണപ്പള് ഒരു റോബസ്റ്റ് പഴം പോൽത്തെരു പഴണ്ട് അപ്പൊ അത് വീണത്
അത് ശരി, ഇവടി ഇതുപോലെ ഒരു പാടത്തൊരാള് കൃഷി ന്നല്ലോണം ചെയ്തീന്നു നേന്ത്രപ്പഴത്തിന്റെ വാഴ വേനലും ലാസ്റ്റ്ത്താ ആഹ് മഴയ്ക്ക് ഒന്നിച്ച് പോഴങ്ങി വീണ് കാറ്റ് ഭയങ്കര ശക്തീലടിച്ചിട്ട്.
ആഹ് ഇവടെ ഒരു മരക്കെ വീണു ഒരു ചക്കപ്പയ ച ചക്കപ്പഴത്തിന്റെ ഒരു മഴ മരണ്ടായ്ര്ന്നു അത് വീണു. ആഹ് ഒന്നുല്ലാത്ത ഒരു സ്ഥിതീല്ള്ള ഒരു വീടിന്റെ ഒരു സൈഡിലെര്ന്നു വീടിന്റെ സൈഡ്ക്കാണത് ചാഞ് ന്ന്ന്നീന്ന് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ന്നമ്മടെ പറമ്പിൽക്കന്നേണ് വീണത്.
ആഹ്.
അങ്ങനെക്കേണ് ന്ന് സ്കൂള്ണ്ടോ മക്കക്ക്?
ഒരാള് ട്യൂഷന് പോവ്ണ്ട് അപ്പൊ അവൻക്ക് ഉച്ചവരെ ക്ലാസ്സ്ണ്ടാവും.
ഉം എത്രീലാണ്.
മദ്രസേ പോയിക്കാണ് ഒരാള് മദ്രസ ഇഞ്ഞി ഇപ്പോ ഒരു പത്തിൻറ്റ് കയ്ഞ്ഞാ വീട്ടിലെത്തും മദ്രസ വ്ട്ട് മറ്റാള് ഒമ്പത് ഒമ്പതാം ക്ലാസ്സ്ലാ പഠിക്ക്ണ്.
മൂത്താളോ ഉം രണ്ടാളാ അതോ മൂന്നാളാ?
രണ്ടാള്.
രണ്ടാള് രണ്ടാമത്താള് മോള്.
ആഹ് അവളഞ്ചാം ക്ലാസ്
ആഹ് അഞ്ച അഞ്ചാം ക്ലാസില്.
ഉം.
ഏഹ് ഒമ്പതാം ക്ലാസ്സില്ള്ള ആള് മദ്രസ്സ് പോവ്ണ്ടോ?
ഇല്ല അവന് ഏഴു വെരെ ഇങ്ങനെ സ്കൂളും മദ്രസും ഒരുമിച്ച്ള്ളേല് അങ്ങനെ പോയുള്ളൂ. പിന്നെ പോയില്ല. പിന്നെ ഇങ്ങൻത്തേലൊക്കെ പോവാൻ അവന് കൂട്ടാക്ക്ന്നില്ല. പിന്നെ ഓൺലൈൻ ക്ലാ സിൽ പഠിക്കണം അതിനൊന്നും കൂട്ടാക്കുന്നൊന്നില്ല.
തന്നെ.
പിന്നെ വേറെ ആഹ് പഠനം തുടർന്ന് കിട്ടീല്ല.
ഏഹ് അങ്ങനേണ് ല്ലെ. ഞാനിപ്പോ ഇപ്പോ കൊർ ച്ചീസായിട്ട് ഇൻക്ക് ഒരു ഓൺലൈൻ ക്ലാസ് കിട്ടീട്ട്ണ്ട്. നമ്മടെ ഈ തെഹ്സീം പോലത്തെ എഡ്യൂക്കേഷന് നമ്മൾ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ണ്ടല്ലോ നമ്മളെ സി എം വി അതുപോലെ ഉം മാസ് ഇന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാറ്ല്ലേ അതേപോലെ അപ്പ അതില് ഓൺലൈൻ ക്ലാസ് ഇട്ക്കുന്ന്. രണ്ട് കുട്ട്യേള്ണ്ട്. രണ്ട് കുട്ട്യേളെ ഉള്ളു. അപ്പൊ അവര് ഇന്നലെ പറയ്ണ് ണ്ട്. എന്താണ് മിസ് ഇനി അടുത്ത ക്ലാസ് ആകുമ്പള് അവർക്ക് രണ്ടാം മൂന്നാമത്തെ മിസ്സാണ് ഞാൻ.
ഏഹ്.
അപ്പൊ ഇന്നലെ ചോയിക്ക്ന്ന്ണ്ട് അവര് അവരെ കുട്ടിന്റെ ഉമ്മ ചോയിക്ക്ണ്ട്. എന്താണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു വ വൺ മന്ത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിൽക്ക് കയറുമ്പള് മിസ്സെന്നെ ആവോന്ന് ചോയിക്ക് ണ് ണ്ട്. നമ്മളിപ്പോ അഡ്മിഷൻ കൊടുക്ക്ണേന് പ്രകാരല്ലേ നമുക്ക് അതിൽക്കൊക്കെ നമുക്ക് ഇത് കിട്ടാറ്.
ആഹ് ആഹ്. അത് വറ്റുള്ള കീഴിൽ ചെയ്യണതാണോ അതോ സ്വന്തം ഒരു ഇതിൽ ചെയ്യ്ണതാണ്.
കീഴില് ചെയ്താണ്. അപ്പോ ഞാൻ പറഞ്ഞു ചിലപ്പം ഞാൻ മാറാൻ സാധ്യതണ്ട് കാരണം അവര് നമുക്കൊരു എല്ലാവർ ക്കും ഓരോ അവസരം കൊടുക്കാന്നുള്ള രീതിക്കല്ലേ ഓര്ക്ക് അഡ്മിഷൻ കൊടുക്ക്ണോര്ക്ക് ക്ലാസ് കൊടുക്കാന്ന്ള്ള രീതീല്. അപ്പം നമ്മളൊരു മാസം ചെയ്തോക്കിട്ട് ചെൽപ്പൊ അവര്
ആഹ്. നമ്മളെ പെർഫോമൻസ് എങ്ങനെ ഇണ്ട് അതിനനുസരിച്ച് നമുക്ക് തുടർന്നും ക്ലാസ് ക്കെ കിട്ടും. അല്ലാ അവരെ ഫീഡ്ബാക്കി നമുക്ക് നെഗറ്റീവ് വന്നാല് അപ്പയ്നനുസര്ച്ച് നമുക്ക് കൊറയും ചെയ്യും.
മിസ്സിന്റെ ക്ലാസ്സിലാകുമ്പം മക്കള് മോന് ഇരിക്ണ് ഇരിക്ക്ന്ന്ണ്ട്. ഏഹ്. അപ്പം മിസ്സെന്നാവോ അടുത്ത മാസംന്ന് ചോയി ക്കാണ്. അപ്പം ഞാൻ പർഞ്ഞ് അത് പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു മാസാണ് നമുക്ക് ചാൻസ് തന്നിട്ടുള്ളത്. അപ്പൊ ന്നോട്ട് ചോയിച്ചു ന്നാ സെപ്പറേ
തൊടങ്ങാണോ അതോ മുമ്പ് ഇതുപോലെ പരിശീലിച്ചിട്ട്ണ്ടോ?
ഞ ഇല്ല ഞാൻ ഫസ്റ്റായിട്ട് തുടങ്ങിയതാണ്. ഞാൻ പ്പൊ ഇപ്പന്നാള് എം ടി ടി സി കഴിഞ്ഞു അയ്ന്റെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു സെർമണിയൊക്കെ കഴിഞ്ഞു. പിന്നെപ്പ ഇവിടെക്ക അങ്ങനെ അപ്ലൈ ചെയ്തോണ്ടിരിക്കാണ്. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡെയ് തൊള്ളൂ. നമ്മളെ ഇൻ ഗ്ലീഷ് ഒരു കൊർച്ച് ഫ്ലുവന്റല്ലാ ത്തത് കൊണ്ട് അവിടുന്ന് കിട്ടീല്ല. അവിടെ നല്ല ഇംഗ്ലീഷ് വേണം. അപ്പൊ പിന്നെ, എന്താണ് അവ്ടെ കിട്ടീല്ല. പിന്നെഞ്ഞ്പ്പോ വേറെ എവ്ണിം കൊട്ത്തിട്ടില്ല. ഇനി ഒക്കെ മാറ്റി കൊടുത്തിട്ട് വേണം നമ്മളെ ബയോഡാറ്റൊക്കെ. സി വി ഒക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് വേണം. ഇപ്പം മാറ്റിയിട്ടൊള്ളൂ ഇഞ്ഞ് അതൊക്കെ കൊണ്ടേയ് കൊടുക്കാണ്ട്.
അത് ശെരി ഇപ്പൊ ഈ കുട്ടികളെ മോർണിങ്ങിലാണോ ക്ലാസ്സ് എടുക്ക ഇവെനിംഗിലോ
ഏ
കുട്ടികൾക്കുള്ള ക്ലാസ് മോർണിങ്ങിലാണോ കൊടുക്കാറ് അതോ ശനി ഞായറും എങ്ങനെയ ഡെയിലി കൊടുക്കുന്നുണ്ട്
അല്ല രാത്രിയിലാണ് ശനി ഞായർ അല്ല ബാച്ച് ക്ലാസ്സണ് ബാച്ച് ക്ലാസ് ആയിട്ടാണ് കിട്ടിട്ടുള്ളത് പക്ഷേ അത് അകെ രണ്ട് സ്റ്റുഡന്റ് രണ്ട് കുട്ടികളായി അവർക്ക് എന്താ പറയാ ആ ബാച്ചിൽക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ആ കിട്ടിയവരെ ക്ലാസ് എടുക്കാണ്
ആ കൂടുതൽ കുട്ടികൾ ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ കെയർ ചെയ്യാനും എളുപ്പാ എളുപ്പാണ് കൂടുതൽ കുട്ടികളകുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാനും കുറച്ച് പ്രയാസം
അപ്പ ഇന്നോട് ആ കുട്ടീന്റെ ഉമ്മ ചോദിക്കണ നീ മിസ് അല്ലെങ്കിൽ എന്നോട് ചോയ്ക്ക ആണ് നിങ്ങള് വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത്‌ തരുവോന്ന് മിസ്സ് മാറാണെങ്കില് ഞങ്ങക്ക് വേറെ
അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് കൊടുത്താ ഞമുക്ക് കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് പറഞ്ഞ അനുസരിച്
ആ മറ്റേത് ആകുമ്പോ അവര് ഒരു അഞ്ഞൂറ് കൊടുക്കും കൊടുത്താ നമുക്കതിന്റെ പകുതി അല്ലേ ഉണ്ടാവുള്ളൂ
ആ അപ്പൊ ഇങ്ങനെ ക്ലാസ്സുകൾ വന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് തരോ എന്ന് ചോദിച്ചാൽ ഓക്കെ പറഞ്ഞാൽ മതി.
പറഞ്ഞ് പറഞ്ഞ മതി അപ്പൊ ഓര് പറഞ്ഞു ഇതുവരെയുള്ള രണ്ട് മിസ്മാരെകാളും ഉഷാറായിട്ട് മിസിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് അവനക്ക് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കുന്നുണ്ട്ന്ന് പറയ്ണ്ട്
ആഹ്
പിന്നെന്താച്ചാല് ഒരു മിസ് എടുക്കുന്ന സമയത്ത് റേഞ്ചിന്റെ പ്രശ്നം എന്താ ഉണ്ടായിട്ട് ഇതേപോലെ ഒന്നും കേൾക്കൂല്ല ഒന്നുംല്ല
ഉം ആഹ് അവിടെയും വേണം റേഞ്ച് ഇവിടെയും വേണം റേഞ്ച് അല്ലെങ്കിൽ നമുക്ക് ആ ക്ലാസ് എടുക്കുന്ന ക്ലാരിറ്റി നമ്മൾ ടൈമിംഗ അങ്ങനെ പോവാ ന്നല്ലാതെ നമുക്കൊരു ക്ലാസ്സിൽ അത് മനസ്സിലാവണല്ലോ
മനസ്സിലാവണല്ലോ പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ എന്താ പറയാ ആ മോനാണെങ്കിലും ചില ദിവസങ്ങൾ ഉറക്കം വരും അവന്ക്‌
ആഹ്
അപ്പൊ ഓരോ വിഷയത്തിനോടുള്ള ഓരോ താല്പര്യമാണ് ഇംഗ്ലീഷും അറബിക്കും എടുക്കുകയാണെങ്കിലും ഒക്കെ കുഴപ്പമില്ലാതിരിക്കും മാത്‍സ് ഉം ഇ വി എസ് ഒക്കെ എടുക്കയാണെങ്കില് ഉറക്കം തൂങ്ങും
ഇപ്പൊ എല്ലാ സബ്ജക്ടും എടുക്കുന്നുണ്ടോ അതോ ഒരു വിഷയം എങ്ങനെയാ എടുത്ത് കൊൊടുക്കാ ആഹ് ആ
നമ്മുടെ കേരള സിലബസ് മൂന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയ മലയാള മീഡിയ രണ്ട് കുട്ടികളള്ളിൽ ഒന്ന് ഇംഗ്ലീഷ് മീഡിയാണ് ഒന്ന് മലയാള മീഡിയ ആണ്
ആ ആ
അങ്ങനെയണുള്ളത് അപ്പൊ രണ്ട് കുട്ടികൾ ഇനിക്കും ചില ദിവസങ്ങളിൽ ഇംഗ്ലീഷ് മലയാളം അതുപോലെ അറബിക്കും മൂന്നാൾക്കും രണ്ടാൾക്കും ഒരുപോലെ ആയിരിക്കും
ആ
പിന്നെ ഇ വി എസും മാത്‌സും വ്യത്യാസം ണ്ടാവും മലയാളവും ഇംഗ്ലീ ഏ മലയാളയിരിക്കും മലയാളം മീഡിയത്തിൽ മലയാളയിരിക്കും ഇവന്ക്ക് ഇംഗ്ലീഷായിരിക്കും എന്നാലും രണ്ടാൾക്കും ഒപ്പം തന്നെയാണ് ചെയ്യാല് ചെയ്ത് കൊടുക്ക ക്ക്ണത് ഒരേ രീതിക്ക് തന്നേണ് നമക്ക് രണ്ട് പുസ്ത- പുസ്തകം ണ്ടായതൊണ്ട് ഇത് ഇംഗ്ലീഷ് വായിക്കുമ്പോ അത് മലയാളം ണ്ടാവുമ്പോൾ ഈസി അലോ
ആ അ
പിന്നെ വ്ടെ മോള് കഴിഞ്ഞ കുറി ഇംഗ്ലീഷ് മീഡിയം ആയിര്ന്ന് മൂന്നാം ക്ലാസ് ആയിര്ന്ന് പ്പം അവന്റെ അവള്ടെ പുസ്തകുണ്ട്
അ ആ
ഒന്നാം ക്ലാസിൽ ഇപ്രാവശ്യം നാല്ക്ക് അപ്പൊ പിന്നെ അവള്ടെ പുസ്തകുണ്ട് അപ്പൊ പിന്നെ നമുക്കൊന്നും കൂടെ
ഹം
എളുപ്പമായി പിന്നെ മലയാളം മീഡിയത്തിന്റെ പുസ്തകം ഞാൻ ഒപ്പിച്ചെട്‌ത്തത്
അത് ശരി
അപ്പ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ തെറ്റില്ലാതെ പോകുന്നു ഇപ്പൊ ഒരു ഒമ്പത് ക്ലാസ്സായി ഇൻ്റേത്
ആ
അവര് കേറീട്ട് പ പതിമൂന്ന് ക്ലാസുമായി മുന്നത്തെ മിസ്സുമാര് ണ്ടായതൊണ്ടേ
ആ അ
അങ്ങനെ ഒക്കായിട്ട് പോണ് മക്കളൊക്കെ മോള് ഇനി എപ്പളാ മദ്രസ വിട്ട് വരാ
ഏഴര ആവുമ്പോ എത്തും കാലത്ത് നേരത്തെ പോണത ആറേ കാലന് മദ്രസ പോ ആറേക്കാലിന് തൊടങ്ങും അപ്പൊ ആറേ പത്തിനൊക്കെവ്ട്‌ന്ന് വീട്ട്ന്ന് എറ്ങ്ങും
ആ ന്നിപ്പോ ന്താ കടി പറഞ്ഞെ രാവിലത്തെ
ഇന്ന് ആല്ല ദോശ ക്ക് ദോശ ണ്ടാക്കി അവള് കഴിച്ച് പോയി പിന്നെ ബാക്കിയുള്ളവർക്ക് അപ്പ ണ്ടാക്കി അവൾക്ക് അപ്പത്തിനോട് താല്പര്യല്ല
ആ
നമ്മൾ കലക്കി പാർത്ത് ആ വെ ഇങ്ങനെ ഒഴിക്കുമ്പോ ശീ ന് സൗണ്ട് ചൂട്‌ള്ള അങ്ങന്ത്തെ ണ്ടാവില്ലേ അവിടെ ന്താ പറയാനറിയില്ല ഇവിടെ അപ്പന്ന് പറയും
ദോശപ്പം ദോശൻ്റെ വല്യ ശീയഅപ്പം ന്ന്
ചിലഭാഗത്ത് അങ്ങനെ പറയും അപ്പൊ അത് അവൾക്ക് ഇഷ്ടമല്ല അപ്പൊ അത് അവൾക്ക് അത് ഇഷ്ട്ടല്ല അവൾക്ക് ദോശ ങ്ങനെ പുളിദോശ മാവ് അരച്ചിട്ട് അതുണ്ടാക്കി കൊടുത്ത് അവളെ പറഞ്ഞ് വിട്ട് ബാക്കിയുള്ളവർക്ക് ഇത് ണ്ടാക്കി ഞാൻ കഴിച്ച ബാക്കിയ ആയിക്കോ ശരി ന്നാ ആ